ഹലോ
ഹലോ ആഹ് ആഹ് കേക്കാം കേക്കാം
രാവിൽത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞോ
രാവില്ത്തെ പരിപാടി കഴിഞ്ഞ് കടയിൽ പോകാനുള്ള കാര്യങ്ങള് നോക്കിക്കൊണ്ടിരിക്ക്ണു ഇനി റെഡിയാവണം. പത്തരേക്കെ ആവുമ്പത്തേക്കും പോവാന്ന് വിചാരിച്ചാ
ആഹ് അന്നേരത്തേക്ക് മതില്ലേ മഴയുണ്ടോ അങ്ങോട്ട്?
മഴയാ രാവിലെ തൊട്ടേ മഴയാ രാവിലെ ഒരു കോർച്ചേരം കോഴ പ്പില്ലായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ മഴ തുടങ്ങിയിട്ട് ഒരു രക്ഷല്ല
ഇവിടെയാണെങ്കില് കൊച്ചിനെ കൊട്ന്ന് വിടാ രാവിലെ ഇങ്ങനെ തെളിഞ്ഞീക്കായിരുന്നു ആണ്ട് കറക്റ്റ് കൊച്ചിനെ കൊണ്ടയ് വിടാൻ വേണ്ടി എർങ്ങിയ ടൈമില് മഴ പെയ്തു. അണ്ട് പിന്നെ പെട്ടെന്ന് തന്നെ കോട്ട് ഇട്ടോണ്ട് പോയി അണ്ട്
കുറെ ആഹ് ഒരു ടൈമിലാ മഴ വന്നത്
ഇന്ന് പ്പോ അവർക്ക് സ്കേറ്റിംഗുള്ള ദിവസാ സ്കൂള്
അന്നേരം അത് അതെങ്ങനെയാ അന്നേരം സ്കേറ്റിംഗ് അപ്പെ ഇൻഡോറായിട്ടാണോ
ആഹ്
ആഹ് ആഹ് ആഹ് ആഹ് ആഹ് അതുകൊണ്ട് പി അതുകൊണ്ട് പിന്നെ കൊഴപ്പല്ല്യ പോറത്തോട്ട് എറങ്ങ്ണില്ലല്ലോ പിന്നെരാ ചായുടി ഒക്കെ കഴിഞ്ഞോ?
ചായ കുടി ഈ കോർച്ച് ഇന്നലെ അപ്പത്തിന്റെ മാവ് ഇരിപ്പുണ്ടായിരുന്നു അത് പക്ഷെ കോറെച്ചേണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ട്ട് ഞാം ഇച്ചിരി പുട്ട്നും കൂടെ നനച്ചു വെച്ചു ആഹ് ഇന്നട്ട് തേങ്ങ പൊളിച്ചു തരാൻ പറഞ് ഞാൻ കൊറെ നേരായി പറിണു തേങ്ങ പോ ണ്ടായില്ല അതുകൊണ്ട് ഞാൻ ദെ ഇപ്പം തേങ്ങ പൊതിച്ച് ഇപ്പ കിട്ടി പിന്നെ ചെരണ്ടി ആക്കണം ഉപ്പാക്ക് കൊടുത്തു ഉപ്പാക്ക് അപ്പം ഇതും കൊടുത്തു ഇന്നലത്തെ ഇന്നലത്തെ കറിയുടെ കോറച്ച് മിച്ച ഇരിപ്പുണ്ടായിരുന്നു ഉപ്പാക്ക് കൊടുക്കാൻ പിന്നെ ഞാൻ ചെറുപയറ് ഇതാക്കി അങ്ങനെയൊക്കെ ഇരിക്കുന്നു.
പിന്നെ ഇപ്പോ ഉച്ചക്കത്തേക്ക് കൊച്ചിന് ചോറ് കോട്ത്ത് വിടണല്ലോ അന്നോലം നീ രാവിലെ ചോറ് വെക്ക്യോ?
ആഹ് രാവിലെ വെക്കും രാവിലെ തന്നെ ചോറാവും ഉമ്മച്ചി അരി അട്പ്പത്തിട്ടിട്ട് പോവും ഞാം പി ന് വാങ്ങും അത് മതിലോ പിന്നെ തോരൻ ബീൻസ് തോ രനും ആക്കി സോയയും ആക്കി കോടുത്തു
ഞാൻ ഇന്നലെ ഇപ്പ അങ്ങനെ പോയൊക്കെ കാരണം കൊണ്ട് ഇങ്ങനാ ചോറ് തീർന്നില്ലായിരുന്നു അപ്പോ ഇന്ന് തിളപ്പിച്ച് വാർത്തെടുക്കുവായ്തേ
ആഹ് പിള്ളേര് സ് അവൻ സ്കൂളിൽ പോയൊ?
അവന് ഭയങ്കര തൊണ്ട വേദനയാന്നെ അത് കാരണം അവന് ഇവിടെ ഇണ്ട് പോകാനായിട്ട് ചോറൊക്കെ ഇട് ത്ത് വെച്ചാ എന്നൊക്കെയാണോ എനിക്കറിയത്തില്ല തൊണ്ടവേദന പിന്നെയാണെങ്കി അങ്ങോട്ടേക്ക് പോകുമ്പോ ഇ പറഞ്ഞ പോലെ അത്രയും ദൂരം പോവണ്ടേ വണ്ടി വണ്ടി കേറിയപ്പോ ഭയങ്കര മടുപ്പ്
ആഹ്
എന്നട്ട് അങ്ങനിം പർഞ്ഞോണ്ട് പോകാനൊക്കെ റെഡി ആയതാ എന്നിട്ട് പിന്നെ പോയില്ല ചോറ് അത് കാരണം അവന് കൊണ്ടുപോകാൻ കഴിഞ്ഞ ദിവസത്തെ മീന് ഇത്തിരി ഇരിപ്പുണ്ടായിരുന്നു അത് രണ്ടെണ്ണം വർ ത്ത് ചോറൊക്കെ ഇടുത്ത് വെച്ച് ചോറൊക്കെ ബാഗില് ഇരിപ്പ്ണ്ട്
ആഹ്
എന്നിട്ട് പിന്നെ അങ്ങനെ ഇരിപ്പ്ണ്ട് ഞാനപ്പ ഇന്നലിം പോവാത്തത് കാരണം ഇന്ന് പോവാണ്ടിരിക്കാനും പറ്റൂല കുറെ പണികള് പെന്റിങ്ങായിട്ട് ഇങ്ങനെ നിക്ണ്ട് അവള് ഏറെക്കുറെ നിർത്തി നിർത്തിന്ന് പർഞ്ഞാ അവള് എറണാകുളത്ത് എങ്ങാണ്ട് എന്തോ കമ്പനില് തയ്ക്കാനായി ട്ട് പോവാ എന്ന് പർഞ് അപ്പൊ കഴിഞ്ഞിസം പോയി നോക്കാനായിട്ട് പോവാ എന്നിട്ട് പോയി നോക്കിട്ടൊക്കെയാ എങ്ങനെയാ ന്നൊക്കെ നോക്കിട്ട് നല്ലാണെങ്കിലൊക്കെ നിക്കൊള്ളു ന്നാ പറഞ്ഞെ ഇതുവരെ മെസ്സേജ് ഇടോ വിളിക്കൊ ഒന്നും ചെയ്തില്ല
അയ്യോ അപ്പ അയ്ന്റെ പിള്ളേരൊക്കെയോ?
പിള്ളേര് അങ്ങോട്ട് കൊണ്ടോയില്ലായിരുന്നോ പുള്ളിക്കാരന്റെ അടുത്തേക്
പുള്ളിക്കാരത്തി ഇപ്പ തന്നയേ ഉള്ളൂ ല്ലേ?
ഉം ഉം അവരെ വീട്ടില് അവളുടെ വീട്ടിൽ നിക്കണ. അവിടെ അത്രൊ ഒരു സുഖമുള്ള ഇതൊന്നും ല്ലന്ന എപ്പയുങ്ങനെ എന്തേലൊക്കെ പ്രശ്നങ്ങളും. അപ്പ അതോണ്ടൊന്ന് തൽ കാലം മാറി നിൽക്കുകയും ചെയ്യാ ഇവിടെത്തന്നെ നിൽക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് ആഹ് അച്ഛന്റെ ആരോ കൂട്ടുകാരൊക്കെ പറഞ്ഞുന്ന് ഒന്ന് മാറ്റി നിർത്തണം നല്ലതാന്നൊക്കെ പറഞ്ഞു അതോണ്ട് പിന്നെ അങ്ങനെ പോവാന്നും പർഞ്ഞൊക്കെയാണ് പിന്നെ കമ്പനിയിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ അങ്ങനെ എപ്പഴും വരാനൊന്നും പറ്റോ ന്നുല്ലല്ലോ
ആഹ് അതില്ല
യാണെങ്കിൽ ആഴ്ചയിൽ ഒരൂസം വെള്ളിയാഴ്ച മാത്രമാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവര്ണത്. വെള്ളിയാഴ്ച വൈന്നേരം വന്നാൽ ശനിയാഴ്ച വൈന്നേരം പോകും. അപ്പൊ ഇവള് പോയി കഴിഞ്ഞയ്‌ഞ്ഞാൽ അതൊക്കെ എങ്ങനെയാണ് എന്താന്നൊന്നും അറിയാൻ പാടില്ല
അതൊക്കെ എങ്ങനെയാ മറ്റേ കേസ് അങ്ങനെയാണോ?
ആഹ് അഹ് അതവിടെ അന്ന് ചെന്നപ്പയി പിള്ളേരോട് ചോദിച്ചായിരുന്നു. ആരുടെ കൂടെ പോകേണ്ടതെന്ന് ചോദിച്ചപ്പോ അപ്പയുടെ കൂടെ പോയാൽ മതിയന്ന് പറഞ്ഞു. അന്നേരം ഇവള് പിന്നെ അ അപ്പതന്നെ അങ്ങനെ വിടാം പറ്റൂലാന്നോ ഒന്നും പറഞ്ഞില്ല പറയാണ്ട് തന്നെ. പുള്ളിക്കാരി എഴുതി കൊടുത്തു. അച്ഛൻ്റെ കൂടത്തി വിട്ടാലും കുഴപ്പല്ലാന്നും പറഞ്ഞ്.
പിള്ളേർക്ക്പ്പതാ അറേണ്ടെങ്കി പിള്ളേര് പോട്ടെ അല്ലാതിപ്പ നമ്മളിപ്പൊ എന്ന ചെയ്യണ്.
അപ്പങ്ങനെ അങ്ങനെ കൊണ്ടോയി നിർത്തി. നോക്കട്ടേന്നും പറഞ്ഞോണ്ട് അങ്ങനെപ്പ ശനിയാഴ്ച വെള്ളിയാഴ്ച വൈന്നേരം ഇവൾടെട്ത്ത് കൊണ്ടോന്നിട്ട് ശനിയാഴ്ച വൈന്നേരം തിരിച്ചു കൊണ്ടോകും അങ്ങനെ.
ആഹ് ആഹ് ആഹ്. ഓരോ മനുഷ്യർക്കും ഓരോ തരം ജീവിതം.
പിന്നെ എന്താവം പുള്ളിക്കാരിയും അത്രയും എഫേർട്ട് എടുത്തില്ല പിന്നെ അതുകൊണ്ട് ഒത്തം മൊത്തം പ്രശ്നങ്ങളല്ലാര്ന്നു.
അല്ലാതെ എന്നാന്ന് ചെയ്യണെ. ഈ ഒരാള് തന്നെ നിന്ന് ചുമ്മാ ഒരാളുടെ ജീവിതം കളഞ് ന്നും കാര്യല്ലല്ലോ. ഇപ്പൊ പണ്ടത്തെ പോലൊന്നല്ല.
ട്ടിലും ആളുകള് എണ്ണോം കൂടുതലല്ലേ. ആങ്ങളമാരും നാത്തൂന്മാരും.
ഉം എല്ലാരും ഉണ്ട്. അന്നേരം ബുദ്ധിമുട്ടാവും പിന്നെ എന്തെങ്കിലുക്കെ അതിനും പ്രശ്നങ്ങളും ഉണ്ടാവു ആയിരിക്കും.
ഉം എന്തൊക്കെയാണോ അറിയില്ല അപ്പ ഞങ്ങളും പറഞ്ഞു എന്നാ അങ്ങനെയാണെങ്കിൽ നീ കൊർച്ച് നാള് വേറെ എവിടെലും താ ദൂരെ എവിടെലും പോയി ജോലിയ്യ്. അപ്പൊ ഒരു മാറ്റം ആകൂലോന്നൊക്കെ പറഞ്ഞു.
ആഹ്
അതുകൊണ്ട് അങ്ങനെ പോ പോയി നോ ക്കട്ടെന്ന് പറഞ്ഞു അപ്പോ ആ അച്ഛൻ്റെ ഫ്രണ്ട് എങ്ങാണ്ട് പറഞ്ഞത് ഏഹ് അവിടെ കമ്പനിയോ അങ്ങനെ ഏതാണ്ടാണ് അവരുടെ പരിചയ ത്തിലുള്ളതങ്ങാണ്ട് അപ്പം അവിടെ ചെല്ലുമ്പോ വിളിക്കാന പറഞ്ഞേക്കണ അപ്പോ കറക്റ്റ് സ്ഥലൊക്കെ പറഞ് കൊടു ക്കാന്ന് പറഞ്ഞിനു. അപ്പൊ ഇന്നലെ അന്വേഷിക്കാനൊക്കെയിട്ട് പോയേക്കുവായിരുന്നു.
ആഹ് അപ്പൊ പിന്നെ ഇനിയിപ്പം അപ്പ അന്നേരം ഇവിടെ ഇത്തെ കാര്യങ്ങളൊക്കെ ഇനി ഇപ്പ കടയിൽ വേറെ ആളെ എടുക്കോ അങ്ങനെ എന്തെലും ചെയ്യോ?
കടയില് ഇപ്പ നിലവില് തിരക്ക് കുറവല്ലേ ഇനിയിപ്പോ നമുക്ക് അത്യാവശ്യം ഇപ്പ യൂണി ഒമെന്റേതിപ്പോ ഇന്നലെയും കുറച്ച് കിട്ടിയിട്ടുണ്ട്. ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ ആയോണ്ട്. ഏഹ് മേടിക്കാപറ്റില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇന്നലെ കൊണ്ട്തന്നിട്ടുണ്ട് അപ്പ അത് ഈ ആഴ്ചക്കെ ആയിട്ട് കൊടുക്കും. ക്കണം കാരണം ഇപ്പം ജൂലൈ ഒന്നായില്ലേ. അപ്പ ഇനി യൂണിഫോമിന് ഭയങ്കര സ്ട്രിക് റ്റായിരിക്കും.
ആഹ് ആഹ്.
അപ്പ അതുകൊണ്ട് അത് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ എങ്ങനെയാന്നറിയില്ല എന്തെലും ഒരു ഫെസ് റ്റുവലോ കാര്യങ്ങളൊക്കെ വരുമ്പല്ലേ ആളെ കൂടുതൽ ആവശ്യം വരുന്നേ അപ്പ അതുവരെയും ഞങ്ങക്ക്. ക്ക്‌ മെയ്ന്റെയ്ൻ ചെയ്യാവുന്നതല്ലേ ഉള്ളൂ.
ഉം
ഇത് എടക്കിപ്പ എനിക്ക് അതാന്നെ എനിക്കിപ്പൊ എടക്ക് എടക്ക് ക്കിങ്ങനെ ലീവ് വന്നല്ലോ മിനിഞ്ഞാന്ന് പനി പോലെ ആഹ് മിനിഞ്ഞാന്ന് പനി പോലെ വന്നു അങ്ങനെ പോയില്ല ഇന്നലെ മിനിഞ്ഞാന്നല്ല തിങ്കളാഴ്ച അത് കഴിഞ്ഞ് പിന്നെ. പോയി അന്നിട്ട് ഇന്നലെ പോയില്ല അങ്ങനെ ഓരോ ദിവസം വരുമ്പോ അതും പെൻഡിങ്ല്ലേ. ഒന്ന് രണ്ട് പേർക്കാണങ്കിലും കൊടുക്കാനുള്ളത് കൊടുക്കാ പുള്ളിക്കാരിക്കും ഈ പറഞ്ഞ പോലെ. തലവേദനയും പ്രശ്നങ്ങളു ഒക്കെ ആയിരുന്നു. എന്നാലും അത് പിന്നെ വരാതിരിക്കാൻ പറ്റില്ല പിന്ന ഇന്നലെ വിളി ചപ്പോ നാലരായി ഞാൻ വന്നപ്പോ അന്നേരം ഞാൻ ഇങ്ങനെ ചോയ്ചു ഞാൻ പറഞ്ഞു ഇത്ത ഞാൻ. ഇങ്ങ് പോന്നു. ഇത്രോം നേരായില്ലേ ഇനിയിപ്പ പോവുന്നു അത് കുഴപ്പല്ല ഇനി നാളെ വന്നാ മതിന്ന് പറഞ്ഞു അപ്പൊ അതും ഇ പറഞ്ഞ പോലെ വീട്ടിലെ പണികളൊക്കെ കഴിഞ്ഞിട്ടല്ലേ വരണെ അപ്പ എന്റെ കയ്യിലൊരു ഒരു താക്കോൽ തന്നിട്ടുണ്ടായിരുന്നു ഞാ നേത്തെ രത്തെ ചെല്ലുവാണേൽ തുറന്ന് കേറാൻ വേണ്ടിയിട്ട് അപ്പം അത് ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ വെച്ച് മറന്നു പോയി താഴ് തുറന്നിട്ട് താഴേന്ന് ഊരി ബാഗിലപ്പ തന്നെ ഇടണയയിരുന്നു ഇത് ഞാൻ മ റന്നു പോയവിടെതന്നെ താഴേ താഴെന്നു എട്തങ്ങനെ തന്നെ അവിടെ എടുത് വെച്ചു അപ്പ ഇനി ഇന്നലെ എന്നോട് രാവിലെ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങ അപ്പറ ചായക്കടേ കൊടുത്തിട്ടുണ്ട് വന്ന് വേവിച് വാങ്ങിച്ചോന്നും പറഞ്ഞ് അന്നേരം ഞാൻ ഓർത്തില്ല ഞാൻ ഇങ്ങനെ മറ പോയതാനുള്ളത് എന്നിട് ചോയിച്ചപ്പോഴാ പറയണ് കാപ്പിക്ക് ഇന്ന് തേ കടയിൽ നിന്ന് മേ വാങ്ങിച്ചു എനിക്ക് രാവിലെ എഴുന്നേറ്റപ്പോൾ പറ്റ റ്റൂലായിരുന്നു പ്പൊ ഇശാമ് പോണെന് മുമ്പ് അവൻ കഴിക്കലില്ല അവൻ അവിടന്നാ കഴിക്കണേ
ആഹ്
അപ്പം അങ്ങനെ പറഞ്ഞു ഇനിയിപ്പ മ് പിന്നെ രാവിലെ ഞാന് മറന്നു പോയി റംലാത്താനെ ഒന്ന് വിളി ക്കണം പിന്നെ ഈ പുള്ളിക്കാരൻ പൈസടെ കാര്യം വല്ലോം പറഞ്ഞോന്നറിയില്ല അതെല്ലാം ക്ലിയറയ്യണം അങ്ങനത്തെ കൊറച്ച് ച്ച് കാര്യങ്ങളൊക്കെ ഓർതോണ്ടിരുന്ന പിന്നെ കേസ് വിട്ടുപോയി ഫോൺ എടുത്തില്ല ശരിക്കും പറഞ്ഞ
ആഹ്
ആഹ് അതാ നിന്നെയും വിളിക്കാതിരുന്നത്
ഞാനാണെങ്കില് ഇപ്പൊ ഇങ്ങനെ വെറു ഞാ കൊച്ചിനെ വിടാനുള്ള തിരക്കില് കൊറച്ചു വിട്ടു പോയി അത് കയ്ഞ്ഞിട്ട് പിന്നെ ഇനിപ്പ ഇവര് ആഹ് വണ്ടിടെ കാര്യത്തിന് വേണ്ടിയിട്ട് പോണം എന്നൊക്കെ പറഞ്ഞിരിപ്പ്ണ്ടേ അതവര് പണതേക്ക്ണ ഒന്നും ശരിയായിട്ടില്ലാന്നെ അവര് ചുമ്മാ ഏച്ചി എട്ടി എഴുപ്പിച്ച് എഴുപ്പിച്ച് മോർപ്പിക്കാ ന്നുള്ള രീതിയില് ആഹ് ഫുള്ളവിടെ പ്രശ്നായിട്ടാ ഇരിക്കുന്ന ഇയ്ക് ട്ടി അത് കിട്ടി കിട്ടീട്ട് കൊറയായി പക്ഷെ ഇത് കഴിഞ്ഞുസം പ്പോ ഇവര് കൊണ്ടന്ന വാശ് ചെയ്ത് കഴിഞ്ഞപ്പം എല്ലാ സാനോം തെളിഞ്ഞെളിഞ്ഞു വരുവാന്നെ ആഹ് ഓരോരോ പ്രശ്നങ്ങള് അപ്പ ഇന്നിപ്പോ ഇവര് അവിടെ പോയി പ്രശ്നം പറയാംന്നും പറഞ്ഞ് അന്ന് വേച്ച്കഴിഞ്ഞ ഇതിങ്ങനെയാ കാണിച്ചെന്നുണ്ടെങ്കിൽ എന്നാ ഒരു ഉത്തരവാദിത്വള്ളേ ത്രയും പൈസ ക്ലെയിം ചെയ്തേക്ക്ണല്ലേ. അപ്പം അതിന്റെ കാര്യങ്ങളൊക്കെ പറയാന്നും പറഞ്ഞ് ഇവര് പോവാൻ വേണ്ടിട്ടിരിക്കാ. ഞാനിപ്പ നോക്കിക്കഴിഞ്ഞപ്പ അവര് പോവാണെങ്കി ഞാനും ആ കൂടെ പോയിട്ട് അപ്പറേ വീട്ട്ല് ചെന്നാലോ ങ്ങനെ ആലോയ്ക്ക്ണേ ചെലപ്പം ഞാ ങ്ങനെ പറഞ്ഞീണ്ട് അപ്പൊ ഇനിയിപ്പ കറിക്ക് എന്നതാ കറി ക്ക് വെക്കാനാ പാട് മോര് മേടിച്ചിട്ടുണ്ടായ്രുന്നു. ഇമ്മച്ചിപ്പോ മോര് കറി വെക്കാൻ പറഞ്ഞായ്രുന്നു. പിന്നെ ഇനിയിപ്പോ ഇവരും പോവാണെങ്കി ഞാ ന്ന പിന്നെ ഇനി പ്പ വൈകിട്ടാക്കാ ആണ്ട് വന്നാ മതിയല്ലോ ഞാനേ തന്നെല്ലെള്ളു.
അയ് ശര്യാ ന്നാ അങ്ങനെ പോവാ അവര് പോവാണെങ്കി ഞാ കൂടെ പോയി വൈന്നേരം അവര് വരുമ്പോ തിരിച്ച് തിരിച്ച് അവിടന്ന് കേറി പോന്നാ മതില്ലോ അവരൊപ്പം
ആ അങ്ങനെ ചെയ്താലോ ന്ന് ആലോചിക്കുന്നു. പിന്നെ ഇനിയിപ്പങ്ങനാന്ന് അറിയാൻ പാടില്ല. ഇവരൊന്നുംപറഞ്ഞില്ല പോണ കാര്യം പറഞ്ഞിട്ടൊന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഇനിയിപ്പ ങ്ങനെയാണന്നറിയില്ല.
ഏഹ്
പണി
അങ്ങനെയൊക്കെയാണ് പണികൾ ഇനി പോകാനാണ് കുളിക്യണം റെഡി ആവണം. ഞാനിപ്പോ ഇച്ചിരി തോരനൊന്നും ആ ക്കിയില്ല കറി ഒന്ന് കറി ഇന്നലെ ഇത്തിരി മീൻകറി വെച്ചതിരിപ്പുണ്ട് പിന്നെ ഒരിച്ചിരി തോരനാക്കുവാണെങ്കി ചോറിന് കൊണ്ടുപോകാല്ലോ എന്ന് വിചാരിച് രണ്ട് വാഴക്ക ഇരുപ്പുണ്ട് അത് തോരം വയ്ക്കാന്ന്ഓർത്ത്
ആഹ് ഇവിടെ ഞങ്ങൾ കയ്ഞ്ഞ വാഴക്ക ഇണ്ടാക്കി മിഞ്ഞാന്ന് ഇണ്ടാക്കി.
ഉം ഞാ ഞാനത് ഇന്നലെ പയറും വഴക്കെയൊക്കെ ഇട്ട് തോരനാക്കിയതാ പക്ഷെ അത് എട്ത്തില്ല ഇന്നലെ അങ്ങോട്ട് പോയിട്ട് ഉച്ചയ്ക്ക് ഫുഡ് പുറത്തന്നല്ലേ കഴിച്ചത്
ആഹ്.
അന്നേരം പിന്നെ ഉച്ചക്ക് അതങ്ങനെ എട്ത്തില്ല വൈകുന്നേരം വന്നപ്പം ചക്ക പുഴുങ്ങി അത് കഴിച്ചു. ഇപ്പ തോരൻ കേടായി പോയി ഇര്ന്നത് കൊള്ളൂല്ലാണ്ടായിപ്പോയി അപ്പ മറന്നോയി അങ്ങനെ വച്ചൂല്ല അങ്ങനെയൊരു ചിന്ത വന്നില്ല അപ്പ ഞാൻ പിന്നെ ഇപ്പോഴാ രാവിലെ ഓർക്കണ രാവിലെ നോക്കിയപ്പം പിന്നെ ഒന്നാമത് എനിക്ക് പേടിയാ ന്ന് ഇപ്പം വയറ് എന്തേലും ബുദ്ധിമുട്ട് ഞ്ഞാലോ അതോണ്ട് പിന്നെ ഉപയോഗിക്കേണ്ടാന്ന് വിചാര്ച്ചു.
ആഹ്ഇനി എന്തങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാ അതും പാടാ അതിലും ബേദം ഇപ്പ വാ
ആഹ് ഒര് എൾ അങ്ങനെ ഒരു ഇച്ചിരല്ലേള്ളൂ കൊർച്ചെ ഇണ്ടാർന്നൊള്ളൂ ശകലെ വെച്ചൊള്ളൂ ഒന്നാവത് ഇവരും പ്പാ അവനും ഉച്ചക്കൊക്കെ അവിട്ന്നാ ഫുഡ് കഴിക്ക്ന്നെ അതുകൊണ്ട് കൊർച്ചേ ഉണ്ടാക്കിള്ളായിരുന്നു അപ്പ ഞാനോർത്ത് അത് പിന്നെ നഷ്ട്ടായാലും കൊഴ്പ്പല്ല. വന്ന അതിലും വല്യത് വരും വന്ന കഴിഞ്ഞാ അതുകൊണ്ട് പേടിച്ചിട്ട് ഞാൻ പിന്നെ വേണ്ടാന്ന് വെച്ചു. വെച്ച് ണ് ശകലം തോരന് ഉണ്ടാക്കവാണങ്ങി ആഹ് ആ ശകലമു ഇണ്ടാകുവാണെങ്കി അങ്ങനെ ചെയ്യാം ന്നൊക്കെ വിചാരിച്ചോ ണ്ടിരിക്ക്യണം. അപ്പ പിന്നെ ഇനി റെഡിയായി പോവേം ചെയ്യാം. മ് എന്നാ ശെരി എന്നാ നടക്കട്ടെ ഓക്കെ.
കട്ടാക്കല്ലേ?